കേൾക്കുന്നുണ്ടാ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ എന്താ പരിപാടി
എന്തോര അടിപ്പൊ ഞങ്ങള്ള് റൂമൊക്കെ അന്വേഷിച്ച് വന്ന് ട്ടേള്ളൂ
എന്താ ജോലി ചെയ്യണോ അല്ലെങ്കിൽ
അല്ലാ പഠിക്കുക
പഠിക്കിയാ ആ എന്തിനാ പഠിക്കുന്നത്
ഞാനിപ്പം് ഒരു കമ്പ്യൂട്ടർ കോഴ്സിിനന് ജോയിൻ ചെയ്തു അപ്പൊ അതിന് അതിന പുതായിട്ട്
പഠിക്കയാല്ലേ ആഹ ഡിഗ്രി ഒക്കെ കഴിഞ്ഞാണാ
ആ അ ഡിഗ്രിഒക്കെ കഴിഞ്ഞതാ
കഴിഞ്ഞതാ ഇല്ല ഞാൻ പഠിക്കുന്നില്ല ഞാനിപ്പോൊ ഒന്നും ചെയ്യുന്നില്ല രണ്ട് കുട്ടികളുണ്ട് കല്യാണ ഒക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു വീട്ടമ്മായിട്ട് പോുന്നു ആ ഇപ്പൊ നിങ്ങള് പഠിക്കുന്നു പഠിക്കുന്നന്നൊക്കെ കേക്കുമ്പോ കോളേജ് ഇതൊക്കെ എന്താ പറയാ മിസ് ചെയ്യുന്നുണ്ട്
അതെ ഇപ്പോൊ കോളേജ് ഒെ കംപ്ലീറ്റ് ആയത് എങ്ങന എങ്ങനെയായിരുന്നു
ഇല്ല ഞാന് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴായിരുന്നു കല്യാണം അങ്ങനെ ആഹ ഡിഗ്രി പകുതിന്ന് വെച്ചിട്ട് നിർത്തിയതാണ് ആ കല്യാണം കഴിഞ്ഞോപ്പിൽ പിന്നെ അങ്ങനെ പഠ പഠിക്കാൻ പറ്റിട്ടില്ല കൂടുതൽ പഠിക്കാൻ പറ്റിയിട്ടില്ല
ആ അല്ല പിന്നീട് പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ടോ
പഠിക്കണം എന്നുണ്ട് പിന്നെന്താ പറയാ നമുക്ക് കൊറെ കഴിഞ്ഞരു മടി വരുമല്ലോ നമ്മളെന്താ പറയാ പഠിത്തത്തി ആ എന്ത് വയ്യാന്നുള്ളൊരു എന്താ പറയാ ഒരു മടി പിടിച്ചിരിക്കുന്ന ഒരു മക്കളൊക്കെ ആയില്ലേ മതി മതി എന്നുള്ളൊരു ഭയങ്കര രു മടി വന്നു പക്ഷെ ഇപ്പം വീണ്ടും പഠിക്കണം എന്നുണ്ട് കേട്ടോ കുട്ടികളൊക്കെ കൊറച്ച് ആയപ്പോഴേ
ആഹ് അത് ശരിയ ഇപ്പം എന്താ പറയാ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് നമ്മള് പഠനം നിർത്തേണ്ടി വന്ന് പിന്നീട് ഒരു ഗ്യാപ്പൊക്കെ വന്ന ശേഷം പഠി പിന്നും അതിലേക്ക് കയറാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും
ആഹ് അത് സത്യാണ്
ഇത് കഴിഞ് കുട്ടികളക്കൊ ഒന്ന് വലുതായൽ നമുക്ക് പിെന്നെയും അത് പിന്നെ തുടർന്നാലോന്നുള്ള ഒരു പിന്നെ ഇത് വരിയാ
ആഹ് അതെ നമുക്ക് കല്യാണണംക്കെ കഴിഞ്ഞാ പിന്നെ എന്താ പറയാ നമ്മുടെ പഠിത്തത്തില് മാത്രം ശ്രദ്ധിക്കാൻ പറ്റില്ല റ്റില്ലല്ലോ നമുക്ക് വേറെ കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ എന്താ പറയാ നമുക്ക് നമ്മുടെ വീട്ടിൽന്ന് ഇപ്പം ഇങ്ങനെയാ പറയാ നമ്മളെ വീടുന്ന് ഇഷ്ടത്തില് നമുക്ക് എപ്പൊ വേണമെങ്കിലും ഇപ്പൊ നമ്മള് ക്ലാസ് പോവുവാണെങ്കിൽ അത് ഇഷ്ടത്തിന് പോവാം നമുക്ക് രാത്രി നമ്മൾ നമ്മെ വീട്ടിൽ വന്നിട്ട് വേറെ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാനില്ല നമ്മള പഠിത്തം മാത്രം ശ്രദ്ധിച്ചാൽ മതി ആ പക്ഷെ കല്യാണത്തിന് ശേഷം ഒരിക്കലും അങ്ങനെയല്ല അപ്പൊ ഞാൻ പറയ പറ്റുന്നിടത്തോളം നമ്മള് പഠിച്ചൊരു ജോലി എങ്ങനെങ്കിലും വാങ്ങന്നുള്ള ഒരുതെന്തായാലും നമുക്ക് വേണം ആഹ് ഇപ്പം എന്ത് കമ്പ്യൂ
ഇപ്പോഴത്തെ കാലത്ത് ഒന്ന്എന്താ റയാ പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങാ എന്നുള്ളതായിരിക്കും ഓൾമോസ്റ്റ് എല്ല ഒട്ടുമിക്ക എല്ലാവരുടെയും ഒരു എന്താ പറയാ ഒരു ആഗ്രഹംക്കെ അല്ലെ
ആഹ് അതെ ഇപ്പം എല്ലാ കുട്ടികളും ഇപ്പം നന്നായിട്ട് പഠിക്കുന്നുണ്ട് കേട്ടോ ഈ ജെൻസി പിള്ളേർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കെങ്കിലും എന്താ പറയാ അവർക്ക് അതില്ലതില്ല ഞാനിപ്പൊ ഒരു ആർതര് കേട്ടു ഇത്രയും എന്താ പറയാ ഒരു ഈ ജോസഫ് പന്നകുട്ടി ജോസിന്റെ ആയിട്ടൊ ഒരു വീഡിയോ കണ്ടു അതിൽ പറയുന്ന ഈ ജെൻസിട്ട കുട്ടികളെ കുറിച്ച് പറയാ ഇത്രയും നല്ല പിള്ളേർ ഞാന് ജവിതത്തിൽ കണ്ടിട്ടില്ല കാരണം മറ്റൊരാൾെന്താ പറയാ ബോഡി ഷെമിങ് ചെയ്ത് കളിയാക്കുവോ അങ്ങനെ ചെയ്യില്ല ഏഹ് ജൻസി കുട്ടികൾ നന്നായിട്ട് പഠിച്ച് ജോലി വാങ്ങുന്നുണ്ട് അവർക്ക് ഭയങ്കര എന്താ പറയ ഭയങ്കര ആഹ കാര്യത്തിൽ ഭയങ്കര പക്വത ഉണ്ട് കാരണം ആ പെൺകുട്ട കുട്ടിയക്കെ ആണെങ്കിലും പഠിച്ച് ജോലി മതി എന്നുള്ളൊരു ചിന്ത എല്ലാവരിലും ഞാൻ കാണുന്നുണ്ട്
ആഹ് അത് ഞാനും ജോസഫ്ണ് കൂടിന്റെ ആഹ ഒരു പരിപാടി കണ്ട് ആ പരിപാടിന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം അപ്പോഴാണ് ഞാനും അതിനെ കുുറിച്ച് കൂടുതൽ ചിന്തിക്കുകൊക്കെ ചെയ്യുന്നത് പിന്നെ എന്താ പറയാ ഇപ്പം ബോഡി ഷേമിങ് ചെയ്യുന്നില്ല പിന്നെ കൊറെ കാര്യങ്ങൊക്കെ നമ്മൾ എന്താ പറയാ ഇപ്പം എന്താ പറയാ നിറം ഒരാൾക്ക് വളുത്ത് കറുത്ത് ആഹ ഒരു രീതിയിലൊന്നും ആരിപ്പം അങ്ങനെ പെരുമാറുന്നില്ല
ആഹ് പെരുമാറില്ലതെ ഞാനൊക്കെ പഠിക്കോ ഞാൻ പറയാ എല്ലാരും വല്ലാണ്ട് ഞാനന്നല്ലേ നമ്മള് കാണും ഇങ്ങനെ കളിയാക്കുന്ന ഭയങ്കര നമുക്ക് നമുക്ക് സങ്കടം വരൂല നമ്മുടെ ഉള്ളിൽ ഒരു സങ്കടം വരുന്നില്ലക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ടീ ടീച്ചർമാരെ നമ്മളോരോ പേര് വിളിക്കുക ചെയ്യുക
അത് ശെരി ടീച്ചർമാരുടെൊക്കെ കുറെേ പേരുണ്ടായിരുന്നു പണ്ട് എങ്ങനെ എരട്ടപേരിട്ടൊക്കെട്ട് വിളിക്ക
വേരിട്ട് വിളിക്കല് അത് ഭയങ്കര കൂടുതലായിരുന്നു അത് ടീച്ചർമാര് കുട്ടികളും വിളിക്കോ അതാ തമാശ ടീച്ചർമാർ കുട്ടികളെയും ഓര് എന്തെങ്കിലും ഒക്കെ ഇട്ടിട്ട് വിളിക്കുക ഇപ്പൊ ചിലപ്പോ കുറ കുച്ച് നിറം കുറവുള്ള കുട്ടിയാണെങ്കിൽ ഏഹ അതിന് അങ്ങനെയാ വിളിക്കുക ആഹ് അപ്പൊ ഓരോ രീതിയില് ടീച്ചർമാർ തന്നെയാണ് നമുക്ക് അപ്പൊ പിന്നെ കുട്ടി കുട്ടികള കാര്യം പറയണ്ടല്ലോ അങ്ങനെ ഇതായിരുന്നു ആഹ് പിന്നെ അപ്പൊ ഇപ്പഴത്തെ കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്നൊണ്ട് ജോലിക്ക് വേണ്ടിട്ട് ശ്രമിക്ക
ശ്രമിക്കുന്നുണ്ട് പിന്നെ കൊറേ പേരൊക്കെ ഇങ്ങനെ പഠിച്ച് പുറത്തേക്കൊക്കെ പോകാനും അങ്ങനത്തെൊക്കെ ഇതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഏഹ് ഇപ്പൊ എന്താ പറയാ ഏം കൊറെ ആൾക്കാര് എന്താ പറയാ നല്ല രീതിയില് ഏഹ സമ്പാദിക്കണം നല്ല ഒര് പിന്നെ ലൈഫ് വേണംന്നൊക്കെ ആഗ്രഹി ച്ച് അങ്ങനെ പൊറത്തേക്കൊക്കെ പോണം അങ്ങനൊക്കെ രീതിയില് ചിന്തിക്ക്ന്നുണ്ട് കൊറേ പേര്
ആഹ ഞാന് ഞങ്ങളെല്ലാം ഇതാക്കുമ്പ ഞങ്ങളെല്ലാം പ്പൊ ഡിഗ്രി എത്തിയാല് എങ്ങനാ പറയാ എങ്ങനെ ആഹ അവളുടെ കല്യാണവും ഹ ഒന്ന് കല്യാണം ഒർപ്പിച്ചയ്ഞ്ഞാ ഒരു മൊബൈൽ ഫോൺ കിട്ടായിരുന്നു ഏഹ് അങ്ങനെയ്ന്നു കാരണം ഞങ്ങക്ക് വീട്ടിന്ന് എന്തായാലും കിട്ടൂലാന്ന് ഒറപ്പാ വീട്ടിന്ന് അയ്ന് നമു ക്കൊരു ഫോണൊക്കെ വേണെങ്കിൽ ഒറപ്പാണ് ഞങ്ങളെ വീട്ട്ന്ന് ഇനി കാല് പിടിച്ചാലും കിട്ടൂല അപ്പം ഞമ്മളൊരു ആഹ ആഹ എങ്ങനെങ്കിലും ഒരു കല്യാണം ഒർപ്പിരുന്നെങ്കി ഒരു ഫോണ് അന്നൊന്നും അത്രയും ബുദ്ധിയും ഇല്ലട്ടോ ചിന്തിക്കനുള്ളൊരു ഇത് കല്യാണം ഒരു ഫോണിന് വേണ്ടിട്ട് കല്യാണം കയ്ക്യുന്നൊക്കെ പറയുന്നോലെ പിന്നെ ആ മിഠായി കൊട്ക്കല് കയ്ഞ്ഞാ ആയ് കൊറേ മിഠായിം നട്സും പിന്നെ ഒരു ഫോണും കിട്ടും അതല്ലേ വേണ്ടൂന്ന്ള്ളര് അപ്പൊ നമുക്ക് പറഞ്ഞരാനും ആരും ഇല്ലട്ടോ നമുക്ക് കല്യ ആഹ് ഇതിന് ആഹ പറഞ്ഞരാനും വേറൊരു വശ് ഇതിന്റെ വേറൊരു വശം പറഞ്ഞരാന് നമുക്ക് ആരുംല്ല
ഇപ്പഴത്തെ ഒരു കുട്യേക്ക്ന്ന് വെക്കുമ്പം ഇപ്പൊ നിങ്ങളെപ്പോലെ കല്യാണം കഴിഞ്ഞു പോയ കൊറേ ആൾക്കാര് ഇപ്പൊ പറഞ്ഞു തരാനുള്ളത് കൊണ്ട് കൊറെേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാന് ഇപ്പൾത്തെ ഞങ്ങളെപ്പോലുള്ള കൊറച്ചു പേർക്കൊക്കെ മന എന്താ പറയാ അത് മനസ്സിലാക്കി തരാന് ഒരാള് ഇള്ളത് കൊണ്ട് ആഹ് നമ്മക്ക് ഇപ്പൊ കല്യാണം ഒന്നും വേണ്ട ഒന്ന് ലൈഫ് ഒക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം കൊറച്ച് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാ ആയിട്ട് നമ്മള് കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒര് പിന്നെ രീതീല് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആൾക്കാരുള്ളത് കൊണ്ടാണ് ഇപ്പം കൊറെ പേര് ഒരു ജൊലീ ന്ന്ള്ളൊര് രീതിയില് ഏ നല്ല രീതിയിൽ പഠിക്യാനൊക്കെ ശ്രമിക്ക്യന്നുണ്ട്.
ഉം അത് ഞാൻ എന്റെ കസിസ്നോടൊക്കെ പറയും ഇവിടുന്ന് ഉമ്മയൊക്കെ എന്നെ ചീത്ത പറയും നീയെന്തിനാ മോളോട്ത് ഓള് ഞ്ഞ് വേണ്ട ഇപ്പം കല്യാണം കഴിക്കണ്ടാന്ന് പറഞ്ഞ് മൊടക്കുന്നേ ഇഞ്ഞ് ഓളെടുത്ത് പറഞ്ഞു മനസിലാക്കി കൊട്ക്ക് അപ്പൊ ഞാന് ഇവര് കേക്കാണ്ട് പറയും വേഗൊന്നും വേണ്ട മെല്ലെ മതി. എന്തിനാ തെരക്ക് ഇപ്പൊ ഞാൻ പറിം എന്റെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇപ്പൊ കല്യാണം കഴിക്കുന്നേ ഉള്ളോ അപ്പം ഞാൻ വിചാരിക്ക്യും ആഹ കൊറച്ച് എന്തിനാ നമ്മൾ ഇത്ര തിടുക്കപ്പെട്ട് കല്യാണം എന്ന് പറയുന്നത് ജീവിത്തിന്റെ ചെറിയൊരു ഭാഗാണത് അത് പ്പ ഇനിപ്പോ സമയെട്ത്ത് ചെയ്താ മതി നമ്മള് തെരക്ക് പിടിച്ച് നമ്മളോടൊക്കെ ഇങ്ങനെയാ പറയാ പെട്ടെന്ന് കല്യാണം കയ്ക്ക്യണം അല്ലെങ്കില് വീട്ടില് നിന്നോവും ഞമ്മളെ ഉമ്മമാരൊക്കെ വീട്ടില് നിന്നോവും. ന്നൊക്കെ പറഞ്ഞിട്ട് ഞമ്മളെന്താ പറയാ അവര് ഒരുതില് പേടിപ്പിച്ച് വെ ക്കാ ചെയ്യ ഒരു പ്രായം കഴിഞ്ഞാല് പെൺകുട്ടികളുടെ ഭംഗി പോകും അങ്ങനെ എന്തൊ ക്കെ പൊട്ടത്തരങ്ങളാ പർഞ്ഞെര്ന്നന്ന്.
ആ അത് ഒ ഒരു സമയത്തൊക്കെ എല്ലാരും പറയ്ണെ കേൾക്കാൻ ഈ പതിനെട്ട് വയസ്സില് പെൺകുട്ട്യേളെ കാണാൻ കൊറച്ചും കൂടി ഒരര്ത്ണ്ടാവും അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് കല്യാണൊക്കെ നടത്തി വിടണംന്നൊക്കെള്ളെ ഒരു രീതിയില് ഈ ഒരു രീതിയിലൊക്കെ പലരും പറയുന്ന കേൾക്ക്ന്ന്ണ്ട്.
ആഹ അങ്ങനെൻ തന്നെയായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു നമ്മള് ആ ഒരു നമ്മളെ ഫ്രണ്ട്ൻസൊക്കെ ആ ടൈമില് പിന്നെ ഞങ്ങള് പറയും ഇല്ല ഞങ്ങള ഇപ്പൊന്നും കെട്ടിക്കില്ല ഞങ്ങള് പഠിച്ച് ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എന്നിട്ടൊക്കെയാ ഞങ്ങളെ കല്യാണം കഴികൊള്ളു പിന്നെ നമ്മളെ വീട്ടില് എന്താ റയ നമ്മള് കല്യാണം വേണ്ടന്നൊക്കെ പറഞ്ഞ എന്താന്നറയോ ചോയ്ക്യാ നിനക്ക് വേറെ ആ ടെങ്കിലും പ്രേമംങ്ങാനും ഉണ്ടോ? നീ കാരണം നമ്മളെ ഒളിച്ച് നമ്മള് ശിരി ക്കും പഠിയ്ക്കണംന്ന് പറഞ്ഞാൽ അവിട്യായിരിക്കും നമ്മളെന്തോ ഒളിച്ചോടാൻ വേണ്ടി പോവുകവാണുള്ള രീതിയ്ക്കായി പിന്നെ സംസാരങ്ങളൊക്കെ
രിക്ക്യും ചിന്തിക്ക്യ അവര്
ചോയ്ക്ക്യ ആഹ് പിന്നെ ഡിഗ്രി എന്നിട്ട് പറയും കല്യാണം കയിഞ്ഞിട്ട് പഠിച്ചൊ ആഹ് അതിനെന്താ കല്യാണം കഴിഞ്ഞി കുറ്റപടി അതാണ് ഏറ്റവും വലിയ നോണചി ലൈഫില് കേൾക്കാൻ വരുന്ന തരും വലിയ കു ഉം ആണ് ആണ്.
കല്യാണം കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് പഠിക്കൻ കഴിവുള്ളവരാണ് കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാരോ എന്നൊക്കെ പറയുന്നത്. ഉം പിന്നെ കല്യാണം കഴിഞ്ഞാ പിന്നെ ആ ഒര് എന്താ പറയാ ടച്ചങ്ങ് വി
വിട്ടു പോകും. ഉം നമ്മള് പിന്നെ നമ്മള് ഒരു കുട്ടികളെക്ക ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ കുറേ സമയത്തേക്ക് നമുക്ക് അവരുടെ കാര്യം നമുക്ക് നമ്മളിപ്പോ അതിന്റെ ഇടയിൽക്കൂടെ ജോലിക്കുവോ പഠിക്കാനോ പോവാണന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ വന്ന കുട്ടികളുടെ കാര്യം നോക്കാൻ പറ്റില്ല അപ്പൊ അത് ഭയങ്കര സങ്കട എ ഞാൻ പറ അത് അമ്മയായി കഴിഞ്ഞാലൽ അത് മനസ്സിലാവുള്ളു. നമുക്ക് അവരുടെ കാര്യം കുറച്ച ഇപ്പ നോക്കാൻ പറ്റയില്ലാന്ന് വെച്ചാൽ നമുക്കത് ഭയങ്കര സങ്കടമയിരിക്കും.
അതിപ്പോ സ്കൂളിലൊക്കെ അല്ല സ്കൂൾ ചേർത്തുന്നല്ല. ഇപ്പൊ ചെറിയ കുട്ടികളാണെങ്കിലും ഓരോ കാര്യങ്ങളൊക്കെ നോക്കണം. ഇപ്പൊ കല്യാണം കഴിച്ചാലും വീട്ടില ചെറിയ പണികള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമല്ലോ? അതിന്റെ ഇടയിൽ ഈ പഠിത്തംന്നൊക്കെ വരുമ്പോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നും. പിന്നെ മക്കളൊക്കെ സ്കൂളിൽ ചേർത്തിയാലും ഓര സ്കൂളിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറേ നോക്കേണ്ട ആവശ്യുണ്ടല്ലോ? ഇപ്പൊ പഠിക്കുന്നതായാലും ഒക്കെ
അപ്പൊ നമ്മള് ഈ മക്കളൊക്കെ ഒന്ന് കൊറച്ച് വലുതായിട്ട് നമ്മള് പിന്നെ ഒന്നൊന്ന് തുടങ്ങണം നമ്മൾ ഈ ഏറ്റവും ഫസ്റ്റ്ന്ന് ന നമ്മളെല്ലാം പഠിച്ച് വിട്ടോ എല്ലാം പഠിച്ച് നമ്മളീഈ വീട്ടിന്റെ നാല് ശരിക്കും പറഞ്ഞൽ നാല് ചൊമരിന്റെ ഉള്ളില് ഈ പൊട്ടകേണ്റ്റിലെ തവളേ ൻ്റോട്ട ആയിപ്പോവും പിന്നെ നമ്മള് പിന്നെ ഒന്ന്ന്ന് തുടങ്ങണം അപ്പോ എന്താ പറയാ ഇതിനന് മുന്നേ നമുക്കതൊന്നും ചിന്തിക്കണ്ട നമ്മുടെ ജോലിയാണെങ്കിലും പ്പോ പടുത്താണെങ്കിലും പ്പൊ പഠിച്ച് ജോലി ആക്ക, ആക്കിയാല് നമുക്ക് എന്താ പറയാ നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഒരു സ്വ ശരിക്കൊരു സ്വാതന്ത്ര്യം പറയാലോ എല്ല പെണ് ആൺകുട്ടികള് പിന്നെ ആൺകുട്ടികൾക്ക് ഉം പറഞ്ഞോളു
അല്ല അതേപോലെ ഏഹ് ഈ കുറച്ചു മുന്നേ വരെയൊക്കെ ഈ പെൺകുട്ടിയാക്കൊന്നും ഒന്നും പറയാനുള്ള ഒരു സ്വാതന്ത്രം ഇല്ലായിരുന്നു മീൻസ് ആഹ് പൊരക്കാര് തീരുമാനി തീരുമാനിക്കാ നടത്ത എന്നുള്ള ഒരു രീതിൽ ഉണ്ടായിരുന്നല്ലോ പല കാര്യങ്ങളും ഇപ്പഴായിത് പിന്നിം പെൺകുട്ടിക്ക് കുറെ കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമൊക്കെ കിട്ടീന്ന്
ഉം വെ അതേപോലെ ഞങ്ങൾ ഇപ്പട്ത്ത് എന്തോ ങ്ങനെ പറഞ്ഞപ്പോ കല്യാണക്കാരന്ന് തന്നെ പറഞ്ഞ പറിം ഇപ്പൊ പെൺകുട്ടികള് ചെക്കന്റെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെല്ലാണ് ഞ അത് തമാശ പ്പ പ്പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അതിനെന്താ അത് അവര്ക്ക് വിജീവിക്കേണ്ട വീടല്ലേ അവര് പോയി നോക്കണം കാരണം പണ്ടത്തെ പെണ്കുട്ടിയക്ക് അല്ലേ അവരല്ലേ ജീവിക്കേണ്ട അപ്പൊ പ്പ ഉപ്പിമ് ഉമ്മിമ് അല്ലല്ലോ ജീവിക്കേണ്ടത് അപ്പോ അതിനുള്ളൊരു ധൈര്യം ഇപ്പത്തെ പെൺകുട്ടിയക്ക് എങ്ങനെയാന്നൊന്ന അറിയില്ല വന്ന്ട്ട്ണ്ട്
ആഹ് ത് അതേപോലെ ഈ പിന്നെ ഇ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുന്നാ കാണാം ഈ ചെക്കന്റെ വീട് കാണാം പോകുന്ന ഒക്കെ ആഹ് എടക്ക് അത് പെൺകുട്ട്യാൾ തന്നെ കാണേണ്ടതാണ് കാരണം ഓരല്ലേ ഭാവിയിൽല്യാണം കഴിഞ്ഞാല് ജീവിക്കാനൊക്കെ പോന്നത് അപ്പൊ ഒരാണ് അതിനെ ഏഹ് എന്തറയാ വീട് എങ്ങനെയാണ് എന്നൊക്കെ ഓരാണ് കൂടുതൽ അറിയേണ്ടത്
അതെ ആഹ് ശരിയാണ് ഇപ്പത്തെ നമ്മുടെ ഇപ്പത്തെ പക്ഷെ രക്ഷിതാക്കളും നല്ല സഹ് താണ് ട്ടോ ഓഹ് മക്കൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവര് പറയുന്നതിന് കാര്യങ്ങള് ഉം
മക്കൾ പറയുന്ന പല കാര്യങ്ങൾക്കും ഒരു വെല കല്പിക്കുന്നുണ്ട്. പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് ന്നുള്ളത് ഓൽക്കും തോന്നി തൊടങ്ങിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒരു പറയുന്ന അത്രയും പഠിപ്പിക്കാനും നല്ലൊരു ജോലിക്കൊക്കെ വേണ്ടിട്ട് പോരക്കാർ നല്ല രീതിയിൽ ഓരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
ആഹ് അതെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ന്നാൽ നമുക്ക് സമയയി തോന്നണുട്ടോ ന്നാല് ശരിയെന്നാ.
ആഹ് ഓക്കെ എന്നാ ശരി.
ഏഹ്